എന്തൊക്കെയുണ്ട് വർത്താനം
സുഖായിട്ട് പോണു അങ്ങനെ
എന്താ അവിടെ
പണികളൊക്കെ കഴിഞ്ഞ?
ആ ഇപ്പ വെക്കേഷനൊക്കെ കഴിഞ്ഞൊണ്ട് ഇപ്പം മക്കളൊക്കെ സ്കൂള് പോണോണ്ട്. നേരത്തെ തന്നെ പണികളൊക്കെ കഴിയും.
ആണല്ലേ ചോറ് കൊ ഭക്ഷണം കൊണ്ടുപോവോ കുട്ടികള്.
ആ കൊണ്ടുപോകും.
അപ്പൊ നേരത്തെ ആവേണ്ടി വരുംല്ലേ.
ആ നേരത്തെ ആവണം അവിടെ എങ്ങനെയാ ഫുഡൊക്കെ മക്കള് കൊണ്ടു പോവോ?
ഇല്ല ഇല്ല സ്കൂള്ന്ന് കിട്ടും.
ഇവിടെയും സ്കൂളിന്ന് കിട്ടും പക്ഷെ മക്കള് കൊണ്ട് പോവും അവർക്ക് അത് പറ്റി. റ്റൂലാന്ന് പറഞ്ഞിട്ട്.
ആ.
അങ്ങനെ.
ആണല്ലേ എവിടന്ന് കിട്ടും പിന്നെ മക്കള് കഴിക്കും അതുകൊണ്ട് പിന്നെ.
ആ കഴിക്കുന്ന മക്കളായ ഭയങ്കര അല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ തന്നെ. നമുക്ക് ഇഷ്ടായിരിക്കും ഇത് ഇവിടെ മക്കള് ഭയങ്കര കൈ ന്നല്ല മോൻന്റെ കാര്യൊക്കെ പറയാണെങ്കിൽ ചിക്കൻ മാത്രേ കഴിക്കുകയുള്ളൂ
ആണല്ലേ അയിന് എന്താ ന്ന റിയോ വീട്ടിൽന്ന് ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കല് കുറവാണ്.
ആഹ.
ഇപ്പൊ സ്കൂള്ന്ന് പച്ചക്കറിആയാലും പയറ് വർഗ്ഗങ്ങള്. കീഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഓര് കഴിക്കും പക്ഷെ അതെ സാധനം നമ്മള് വീട്ടിലുണ്ടാക്കകൊല. ആണെങ്കില് ഓല് കഴിക്കൂല.
ആ അത് കു കുട്ടികളുടെ കൂടെ ആകുമ്പോ ചിലപ്പോ ആ. കഴിച്ച് പോവും ഇവന് എന്താന്ന് പ്രശ്നം വെച്ചാ ഇവന് ഇപ്പോ. ഓ മോന് ഫസ്റ്റ് ഒന്നാം ക്ലാസ്സിൽ ചേർത്തിയപ്പോ ആ ഫസ്റ്റ് ദിവസം ഉണ്ടല്ലോ. അന്ന് ഞങ്ങള് പ്ലേറ്റ് ഒക്കെ കൊണ്ട് ഉച്ച വരെ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പ്ലേറ്റ് ഒക്കെ എടുത്താ പോയത് അപ്പൊ അവനോട് ടീച്ചറ് പറഞ്ഞ്. ആ ഫുഡ് ആയിട്ടുണ്ട് എല്ലാരും വന്നോളീന്ന് പറഞ്ഞ് വിളിച്ചപ്പോക്കും ഇവന് എന്ത്‌ ചെയ്ത്. എ പ്ലേറ്റ് കൊണ്ട് പോയി അപ്പം മറ്റേ കുട്ടികളക്കെങ്ങനെ വാങ്ങി വരണ കണ്ടപ്പോ ഇവന് അതില് സാമ്പാറും. വൻപയറൊക്കെയാ അപ്പോ ഓന്. പിന്നെ അപ്പം ഇവന് പുറത്തേക്ക് വന്ന ഓനെ കാണാനില്ല അപ്പം ഞാൻ ചോദിച്ച് എവിടെ പ്ലേറ്റ് എവിടെ ഞാൻ ബാഗില് കൊണ്ടുവെച്ച്. ടുണ്ട് പറഞ്. എനിക്ക് വേണ്ട ഫുഡ്‌ പറഞ്ഞു അപ്പൊ പിന്നെ അങ്ങനെ കണ്ടപ്പോ. അപ്പൊ പിന്നെ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഒരു സ്കൂൾ പോവല്ലേ അപ്പൊ ആ ഫുഡ് ഒന്നും കഴി. ക്കാതെ വന്നാ നമുക്ക് ഭയങ്കര വിഷമാവൂലേ.
ആ ആആ അല്ലാ അപ്പം. സ്കൂൾക്ക് ഫുഡ് നമ്മള് കൊടുത്തേക്കാൻ പറ്റുമോ?
അത് അറിയൂല ഇനി എപ്പഴാ ചീത്ത ചിലപ്പം കിട്ടുകന്ന് പറയാൻ പറ്റൂല. ആ കാരണം എന്താ വച്ചാ അവിടെ ആ.
എന്റെ മോന് ആദ്യം അഞ്ചാം ക്ലാസ്ക്ക് വേറെ സ്കൂളാണ് ഇവിടെ. അപ്പൊ അവിടക്ക് അവിടുത്തെ ചോറ് ക്ക് വേണ്ട ഇങ്ങനെ വരി നിക്കണല്ലോ വാങ്ങാനൊക്കെ വലിയ സ്കൂൾആയോണ്ടേ അപ്പ വരി നിക്കാനാവൂല്ല രണ്ട് ദിവസ. ചോറ് കൊണ്ട് വരുന്നോ?
ഉം ഉം
അന്നിട്ട് ടീച്ചറ് പിന്നെ വിളിച്ച് പറഞ്ഞ് കൊടുത്തയക്കര്ത് ട്ട് പറഞ്ഞാണ്ട്
ഓ അത് ശരി ഇനിയിപ്പോ വിളി ചെലപ്പോ വിളിച്ച് പറയാൻ സാധ്യതയുണ്ട് ഇവിടെ മഴയൊക്കെ ആവുമ്പോ പറഞ്ഞ പോലെ ഒന്നാം ക്ലാസ്സിലൊക്കെ ചോറ് കൊ ക്ലാസ്സിൽ കൊണ്ടയി കൊടുക്കും പിന്നെ അങ്ങടെ ഉള്ള സ്റ്റാൻഡേർഡ്സിൽ ഒന്നും ക്ലാസ്സിൽ കൊണ്ടയി കൊടുക്കൂല അപ്പൊ ഇവര് വരി നിന്നിട്ട് ഇപ്പെ ഞങ്ങൾ ഫസ്റ്റ് ദിവസം തന്നെ കണ്ടപ്പോ എന്താ പറയുക ഫസ്റ്റിലെ കുട്ടികൾക്കൊക്കെ ചോറ് പെട്ട ട്ടന്ന് കിട്ടിട്ടുണ്ട് പിന്നെ ഇന്റർവല് അങ്ങനെ കണക്കൊന്നും ഇല്ല നാണ് തോന്നണേ കാരണം എന്താ വെച്ചാൽ അത്രയും ടൈമ് മക്കക്ക് ചോറിന് വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തൊണ്ടിരിക്കാ
അവിടെ എത്ര വേര ഉള്ളെ സ്കൂള്
അവിടെ ഏഴ്
ഏഹ് വരണ്ട ആഹ് അപ്പോ വല്യ സ്കൂളന്നെ ആയിരിക്കല്ലോ
അഹ് ആഹ് അപ്പോ പിന്നെ എന്ത പറയാ അങ്ങനെ ബുദ്ധിമുട്ടായിറ്റ് പിന്നെ കോണിയൊക്കെ എറങ്ങി വന്ന് മക്കള് മഴ ഒക്കെ ആവുമ്പോ പിന്നെ കൊടയൊന്നും കൊണ്ടോവൂല കാരണം കൊട കൊണ്ട് കഴിഞ്ഞാല് മറന്ന് വെക്കും അപ്പ ഞാൻ പറയും മദ്രസ്ക്ക് പിന്നെ പോകുമ്പോ കൊടണ്ടാവൂല്ലല്ലോ
ആഹ് ആഹ്
അപ്പ ഞാൻ പറയും വണ്ടിലല്ലേ പോണേ ഇവിടുന്ന് അങ്ങട് മഴ പെയ്താലു നമ്മള് കെറ്റി കൊടുക്കും പിന്നെ അങ്ങന പറയും അങ്ങനെ ആയിട്ട് ഞാന് ഫുഡ് കൊടുത്തയക്കല ഇനിയിപ്പോ മഴയൊക്കെ മാറിട്ട് മോൾ എങ്കിലും ഞാന് കൊടുത്തേക്കാതിരിക്കും അവള് എങ്കിൽ അവിടന്ന് കഴിച്ചോട്ടെ
ആഹ് അവിടന്നായാലും എന്നന്നാവോ എല്ലാം ഇങ്ങനെ പച്ചക്കറികളായാലും പയർ വർഗ്ഗങ്ങളൊക്കെ ഓല് കഴിച്ചോളയ്
കഴിച്ചോളും പിന്നെ ഹെൽത്തിയാണ് ഞാനിവിടെ സത്യം പറഞ്ഞാൽ അങ്ങനത്തൊന്നും ഉണ്ടാക്കലന്നേ ഇല്ല ഉണ്ടാക്കല് ഉം ഇനി ഞാൻ ഇണ്ടാക്കിയാലും അവര് കഴിക്കലും ഇല്ല
ആഹ് ഇനി പറ്റാത്ത കുട്ട്യാക്ക് മുട്ട ഒക്കെ ഇങ്ങനെ പൊരിച്ചു കൊടുക്കുട്ടോ അപ്പോ ടീച്ചർ പറയും ഇങ്ങള് കൊടുത്ത വി ണ്ട നിങ്ങൾ വീട്ട്ന്ന് കൊടുത്ത് വിട്ടാലും ഇവ്ട്ത്തെ കറിയും കൂട്ടാനും ഓല് വാങ്ങ്ണില്ല
ആഹ് അതെ ലെ
ഓല് ചോറ് മാത്രം വാങ്ങീട്ട് കഴിക്കാണ് പിന്നെ വീട്ട്ന്ന് കൊണ്ടോര്ണത് അങ്ങനെ ചെയ്യേണ്ട ഇവ്ടന്നാവുമ്പോ കൊറ ഫസ്റ്റ്ത്തെ ഒരു മൂന്നാലീസൊക്കെ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും കൊറച്ച് കഴിഞ്ഞാൽ ഓലന്നെ കഴിച്ചോളൂ പറിം
അഹ് അഹ് ശരി
കിട്ടാതാകുമ്പോ ഓല് കഴിച്ചോളൂ പറിം ശരിയാണ് ഇപ്പ എല്ലതും കഴിക്കും
ആഹ് അ അങ്ങനെ തന്നെയാണ് പിന്നെ ചെയ്യേണ്ടത് കാരണം എന്താച്ചാല് ഉം മക്കള് ശീലാവണല്ലോ എല്ലാം പുഡും മക്കള് കയിക്കണം കാരണം ഈ ചിക്കന് മാത്രം തിന്നാേണ്ട് അമക്ക് ഒര്പോഷകങ്ങളും കിട്ടൂല
ഇല്ലല്ല
ഉം ഇപ്പം മക്കക്ക് അല്ലെങ്കി തന്നെ പോഷക കുറവ് നല്ലോണ്ണം മക്കൾക്ക്ണ്ട് ഇപ്പം ഇൻ അ ഇൻ്റെ വെല്യ മോക്കൊക്കെ എന്ത് രോഗം അസുഖം വന്നാലും പഞ്ചായത്തില് വെരണംനില്ല ജില്ലേലെന്നെ എവ്ടേലും ഒരു മൂലക്ക് വന്നാല് അത് അവക്ക് ഇണ്ടാവും
ആണ്ല്ലേ എഹ്ഹെ ഹെ
ഉം അത് പ്രതിരോധ ശേഷി കാെറവായിട്ടാണ്
ആഹ് കാെറവായിട്ടായിരിക്കും
ആഹ് അപ്പ ഇപ്പോ എന്താ പറയാ പൊട്ടി ഇണ്ടായിര്ന്ന് ഇക്ക് ചെറ്പ്പത്തില് ബേബി പൊട്ടി വന്നതാ നമ്മള് പറയി ലെ ഈ പൊട്ടിയൊക്കെ എങ്ങനെ വന്നോൽക്ക് വരൂലാന്ന് പറയൂലെ ഉം അന്ന്ട്ട് എന്താ പറയാ ഇവിടെ ആര്ക്കും ഇല്യ അവൾടെ ക്ലാസ്സിലും ആര്ക്കില്യ അവള് പോണ സ്ഥൽത്ത് ഇവടെ സ്ഥ നമ്മളെ അട്ത്തൊന്നും ആർക്കും ഇല്യ പക്ഷെ ഇവൾ ഇക്ക് മാത്രം ഇണ്ട് പൊട്ടി അത് കെയിഞ്ഞിട്ട് ഇവന് ഒയ് ഇവളുംമോനും അരുമി ചേന്ന് കിടന്നിരുന്ന അപ്പം മോന് ഉണ്ടായിട്ടില്ല
ആഹ്
പക്ഷ മോന് കുറച്ചും കൂടെ ചെറുതാ പക്ഷെ എനിക്കുണ്ടായി ആഹ് അതാ ഞാൻ ആഹ് എനിക്ക് ഭയങ്കര മടിയായി പച്ചക്കറികള കഴിക്കാന് അപ്പൊ പിന്നെ മക്കളെ പറഞ്ഞിട്ടും കാര്യല്ല
ഇല്ലല്ലേ നമ്മള് പിന്നെ എന്താ പറഞ്ഞനോ നമ്മളെന്താ കഴിക്കാതാണ് നമ്മള് വീട്ട ട്ടണ്ടാക്ക അതാ നമ്മള മക്കളും കഴിക്ക
ആഹ് പക്ഷേ എന്നാലും ഹസ്ബൻഡറ് ഇപ്പം കുറെക്കെ പച്ചക്കറികളൊക്കെ കൊണ്ടുവരും അപ്പൊ ഞാന് ഇപ്പം ഇപ്പം എനിക്ക് ഇപ്പം ഇപ്പൊ ഞാൻ പ്രഗ്നന്റ അപ്പം ഇപ്പ എനിക്ക് പച്ചക്കറി അങ്ങനത്തെ സാധനത്തിനോടൊക്ക ഇപ്പോ എനിക്ക ഇഷ്ട ഇപ്പം സാമ്പാർ അവിയൽ പുളിശ്ശേരി അങ്ങനെ എനിക്ക് അങ്ങനെ കൊറേ കൂട്ടാന് വേണം കഴിക്കാന് അങ്ങനെയൊക്കെ ആയിുന്നേ ആഹ് പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് ഒരു രണ്ടു മാസമായിട്ട് ഇപ്പം എനിക്ക് എന്താ പറല്ല ഫുഡേ വേണ്ട അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു സദ്യ അങ്ങനത്തൊക്കെ ഉണ്ടാവുമല്ലോ
ആഹ് ആഹ്
അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൾ ചെറുപ്പത്തിൽ ഞാന് അതൊന്നും കഴിക്കലേ ഉണ്ടായിരുന്നില്ല ഉം നിങ്ങളെങ്ങനെയാ അത്യാവശ്യം ആഹ് ഫുഡ്ക്കെ കഴിക്കുവോ എല്ലാ ഫുഡും കഴിക്കുവോ
ഓ ഞാൻ കഴിക്കും നിനക്ക് അങ്ങനത്തെ ഇതൊന്നുംല്ല ഇലക്കറികളായാലും പച്ചക്കറികളയലൊക്കെ കഴിക്കും
ആഹ് ഏലക്കറികളി എനിക്ക് പിന്നെ ഇഷ്ടമാണ് എനിക്ക് പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ എല്ലാ പച്ചക്കറി ഞാൻ പൊതുവേ സത്യം പഞ്ഞാൽ ആഹ് ആദ്യം ഒരു വൈദനങ്ങ മാത്രമേ വയ്ക്കലുള്ളൂ ഇന് ചെറുപ്പത്തില് വേറെ ഒരു സാധന എനി പറ്റൂല്ല പക്ഷെ ഇവിടെ വന്നതിം വീട്ടില് ഫുള്ള് പച്ചക്കറികളാണ് പച്ചക്കറ ഒരു എല്ലാ ദിവസവും സാമ്പാർ അല്ലെങ്കിൽ തേങ്ങരച്ച കറി ഞങ്ങളുടെ വീട്ടിൽ തേങ്ങരച്ച കറിന്നും വെക്കലില്ല
ഇല്ലല്ലേ
ഉം ഇവിടെ വന്നപ്പോ മൊത്തം നമുക്ക് ചേഞ്ച്‌ അയക്കണേ അപ്പ നമ്മള എല്ലാതും കഴിക്കല്ലോ കാരണം ഇവിടെ അതല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ അങ്ങനെ കഴിച്ച് കഴിച്ച് ആഹ് അങ്ങനെ ശീലായി എല്ലാതും കഴിക്കും
അഹ് ഇവിടെ മക്കൾക്ക് മുരിങ്ങല്ലേ മുരിങ്ങ അത് താളിപ്പ് ഉണ്ടാക്കി കൊടുത്താ മതി കഞ്ഞിവെള്ളം പറഞ്ഞണ്ട് താഴിച്ചാൽ മതി ഇഷ്ട അത് മാത്രം മതി വടകായി
ആഹ് ചെല മക്കൾക്ക് അങ്ങനത്തെ താളിപ്പ് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടാട്ടോ ഞാനിപ്പോ വീട്ടിൽ നിന്ന് വന്നപ്പോ ഇവിടെ ഇല്ല അപ്പൊ ഞാൻ വീട്ടി നിന്ന് വന്നപ്പോ കുങ്ങ എന്താ പറയ ഇങ്ങനെ ഊരികൊണ്ട് വരുമല്ലോ എന്നിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താ മതിയല്ലോ
ആ ആ
ഇപ്പം ഞാൻങ്ങനെ കുറേ കൊണ്ടുവന്ന് വച്ചിട്ട്പ്പം കുററെ ദിവസം നമുക്ക് എന്തും ഇല്ലങ്കില എന്തെങ്കിലും ണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ ആ അത തന്നെ അങ്ങനെയൊക്കെ
അവിടെ വീട്ടില എങ്ങനെ വല്ല കുഴശങ്ങള് നട്ടുപിടിപ്പിച്ചനാ
ന ട്ട് ഞാൻ പിടിപ്പിച്ചിട്ടോെന്ന് ചോദിച്ചാൽ ഞാൻ പിടിപ്പിക്കാൻ വേണ്ടി കുറെേ വിത്തുകളൊക്കെ വാങ്ങിയിരുന്നു അപ്പൊ പിന്നെ ഞാാന് എന്താ പറയാ പ്രഗ്നന്റ് ആയപ്പോ പിന്നെ എനിക്ക് അങ്ങനെ വെയ്യ അപ്പം ആ വിത്തൊക്കെ ഞാൻ എടുത്ത് വെച്ച് ഇപ്പോൾ കുറെേ കാലാവധിയൊക്കെ കഴിഞ്ഞിുണ്ടാവുക അതുകൊണ്ടായിരിക്കും ഇ ഇപ്പ ഈ മഴയുടെ കുറച്ച് മുന്നേ ഹസ്ബൻഡ് കുഴിച്ചിട്ട് അപ്പൊ അത് മുളച്ചിട്ടിനട്ട ഒരു ഉഷാറില്ല എനിക്ക് അറിയില്ല ഇനി മഴ നല്ലോണം പെയ്യുമ്പോ ചീയും ചെയ്യുമല്ലോ
ആ വെള്ളം നിന്ന് അവിടെന്ന് കെട്ടി നിന്നാലൊക്കെ
ഉം പക്ഷെ വെള്ളം കെട്ടി നിക്കണ ഒരു സ്ഥലല്ലത് പക്ഷെ എന്നാലും എന്താ അറിയില്ല ഉ ആ പക്ഷേ വളക്കൂറുമ ഇല്ല അതുകൊണ്ട്
ആ അതായിരിക്കും
മ പക്ഷെ നമ്മൾ താനെ ഉണ്ടാവുന്ന സാധനങ്ങൾുണ്ടല്ലോ നമ്മൾ ഒന്നും ചെയ്യാതെ ഇങ്ങനെ എന്താ പറയ അങ്ങനെ മുറിക്കണ സാധനങ്ങളില്ലേ അത് പെ ആ അത് ഷറായി ണ്ടാവും അത് ഇവിടെ ഒരു വെള്ളരിക്ക ഉണ്ടായിട്ടുണ്ട് അത് എന്താ പറയാ ഇന്റർലോക്കിന്റെ ഇടയിലാ ഇന്റർലോക്കിന്റെ ഇടയിലാണ് മുളച്ച എന്നിട്ട് കയുമ്പോ ഇപ്പൊ നാലഞ്ച കായ്കളുണ്ടായി കുിക്കികൾായിരിക്കും വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷെ എന്നാലും കാുമ്പോൾ ഭയങ്കര അല്ലേ
കാളുമ്പോ രസണേ അതേമാതിരി പിന്നെ ഇവിടെട്ടോ മതിൽമലി പപ്പായത്തായി ഇണ്ടായിനെ ഇപ്പൊ ഒരുപാട് കായുണ്ട്
അ ശെരി അങ്ങനെയൊക്കെ ആകുമ്പോം അങ്ങനെ ഉണ്ടുമ്പോ ഭയങ്കരാ ചപ്പോ മതിൽമല
ആ പപ്പായ തൈ ഞാനേ വേറെ കുഴിച്ചിട്ടുണ്ട അത് പോയും ചെയ്ത് നമ്മള് മാറ്റിക്കാണ്ട് നല്ല സ്ഥലം നോക്കി കുഴിച്ചിട്ടേല്ലോ നമ്മളെ നട്ട് പിടിപ്പിച്ചേ ആ അതട്ട ഇണ്ടായതല്ല
ആഹ അത്ങ്ങെ ഇവിടെ ഉണ്ടായിരുന്ന കേട്ടോ കാരണം ഇവിടെ ഒരു കെ പത്തിന്റെറെ ഇടയിൽ നമ്മള് കല്ലിൻറെ ഇടയിൽ മണ്ണില്ലാത്ത സ്ഥലത്ത ഒരു പപ്പായമാരെ ഉണ്ടായി അപ്പ നമ്മ വിചാരിച്ചത് വലുതാവുമ്പോ അത അവിടെ നക്കൂലാലോ
അതെ
അപ്പൊ ഞാന് അത് മാറ്റി കുഴിട്ട് രണ്ട് തകുണ്ടായി അപ്പോൾ ഒരു തൈ ഞാൻറ്റി കുിച്ചിട്ട്ത് ഈ പറഞ്ഞ പോലെ ചീഞ്ഞു പോയി ആ മറ്റേതാ പപ്പായന്മാരം അത് റെഡ് ലേഡിയാ അപ്പൊ അത് നല്ലോണ്ണം കായലുകുണ്ടായി അത് നല്ല രസമാണ് എനിക്ക് പൊതുവ പപ്പായ മറ്റല്ല ഹസ്ബൻഡ് നല്ലോണ്ണം കഴിക്കും
ആണല്ലേ ഉ ഇവിടെ മക്കക്ക്ൊക്കെ ഇഷ്ടാട്ടോ പപ്പായ ഇഷ്ടാ
അത് ശരി ഇവിടെ മക്കൾക്കൊന്നും ഏതും ഇഷ്ടല്ല എന്റെ അതേ പഠിപ്പാ ആഹ അത് ശരി പച്ചക്കറികളൊക്കെ വെക്കുവല്ലോ അല്ലെ ഉപ്പേരി
ആ ഉപ്പേരി വെക്ക കറി തേങ്ങ അരച്ച വെച്ചതാണെങ്കിലേ ഇഷ്ടമള്ളൂ അവക്ക്
ആ ശരി എങ്ങനെയൊക്കെ കഴിച്ചുണ്ടായാലും നല്ല നല്ല നല്ലതാണ് കാരണം മക്കള് എന്ണ്ടാക്കിയാലും കഴിക്കണം ആ ഓക്കെ ശരി
ആഹ